മാച്ച മലയാളത്തി പറയും മ മ മ മ
ഹലോ ഹലോ
ഹലോ
കേൾക്കാൻ പറ്റുന്നുണ്ടോ ഹലോ
ഹലോ
ആഹ് നമുക്കിന്ന് ദാരിദ്ര്യംന്ന് പറഞ്ഞ് ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് സംസാരിക്ക്യാവേ അപ്പം ഏഹ് നമ്മുടെ നാട്ടില് ഇന്ന് ഇന്നലെ നമ്മൾ കണ്ടൊരു വാർത്തയാണല്ലേ, നമ്മുടെ ദാരിദ്ര്യവും പട്ടിണിയും ഇഹ് വീടില്ലാത്തൊരവസ്ഥയും ഭവനം ഇല്ലാതെയും രണ്ടു പിള്ളേരെയും കൊണ്ട് അപ്പനും അമ്മയും ഏഹ് മറ്റേ മൂറ്റുപുഴയിൽ ആറില് ഇഹ് മുഴയിൽ, പുഴയിൽ മുങ്ങി മരിച്ചുന്ന് പറഞ്ഞൊരു വാർത്ത വന്നതല്ലേ അപ്പഹ് ദാരിദ്രോംന്ന് പറ ഒരു, ഒരു കുടുംബത്തെ ദാരിദ്ര്യം എന്ന് പറയുന്നത് എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ള തിന് ഏറ്റവും ഉദാഹരണമാണ് ആ ഒരു വാർത്ത. ഞാൻ ഇന്നലെ ആ വാർത്ത കണ്ടപ്പോതൊട്ട് വല്ലാതെ ചിന്തിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാ ഇന്നത്തെ മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തില് ഒരുപാട് പ്രശ്നങ്ങള്, ഇപ്പം ഈ പറയുന്ന നമ്മക്ക് ഓരോരുത്തർക്കും ഇതേ അവസ് തള്ളോടെ നമ്മളും കടന്നു പോയിട്ടുള്ളോരാണ് പല സാഹചര്യത്തിലും. പക്ഷെ, നമ്മടെ ബു ദ്ധിമുട്ട്, അല്ലെ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ആഹ് മറ്റൊരാളെ അറീ ക്കാതെ നമ്മള് മാ ഒരുവിധം കഷ്ടപ്പെട്ട് നമ്മള് നമ്മളിലേക്ക് ഒതുങ്ങി ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടാണ് കൂടുതലും ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ മറ്റുള്ളവരിലേക്ക് അറിയപ്പെടാതെ പോവുന്നത് അല്ലേ? ആഹ് നമു ക്ക ഏഹ്, ചേച്ചി എന്താണ് അഭിപ്രായം ഈ ഈ മ എന്തെ ഈ ദാരിദ്ര്യ അവസ് ത്തയില് കടന്നു പോയ ആ, ഒരു കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങളെ അതേ കുറിച്ച് പറയു?
എന്റെ ഒരു അഭിപ്രായം പറയു ആണെങ്കിൽ ദാരിദ്ര്യം സ് ഏഹ്, തുടങ്ങുന്നത് തന്നെ ഒരു കുടുംബത്തിന്ന് മാത്രമാണ്. കുടുംബം കുടുംബത്തിൽ കൂടെയാണ് ആദ്യമായിട്ട് വരുന്നത്. ഇപ്പോ ദാരിദ്ര്യത്തിന്റെ ഒരു അടി ത്തറാന്ന് പറയുമ്പോ ഏഹ്, പാർപ്പിടായി കഴിഞ്ഞാലും ഏഹ്, ഭക്ഷണം മാത്രമല്ല വിദ്യഭ്യാസം എല്ലാ നിലയിലും അത് ബാധിക്കും. ഇപ്പോ ഒരു കുട്ടികൾ ക്കെന്നെ നല്ല വിദ്യഭ്യാസം നല്ല രീതിയിലുള്ള വിദ്യഭ്യാസം കൊടുത്തിട്ടില്ലെങ്കിൽ ഏഹ്, പിന്നീട് വളർന്ന് അവര് ആ ഒരു രീതിയിൽ വളർന്ന് വരുമ്പോ അത് പിന്നെ സമൂഹത്തെയാണ് ബാധിക്ക്, പിന്നെ ആ സമൂഹം മുഴുവനായിട്ട് അതിനെ ഏഹ്, ദാരിദ്ര്യത്തിൽ ചെന്ന് ആയി മാറ്. പിന്നെ നല്ലൊരു തൊഴിലിലൂടെ അവര്ക്ക് പിന്തുടരാൻ കഴിയില്ല.
പിന്നെ ജീവിതമാർഗം തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും പിന്നീട് ഉണ്ടാവ്. അപ്പൊ അതോണ്ട് ഏഹ്, ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ തൊട ങ്ങണ്ട ഒരു കാര്യാണ് ഈ ദാരിദ്ര്യ നിർമാർജ്ജനം എന്നൊക്കെ പറയുമ്പ തന്നെ ഇള്ളത്. കൂടുതലായിട്ടും തൊഴില് കൊട് ക്ക് നല്ല വിദ്യഭ്യാസം കൊടുക്ക് അതാണ് ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം.
അതെ, അതെ ആഹ് ഇന്നത്തെ കാലത്ത്ന്ന് പറയുന്നത് എന്താ പറയാ ഒരാൾക്ക് നല്ല പരിശീലനം ആ മേഖലയിൽ ഉണ്ടെങ്കിൽ മാത്രേ അവർക്ക് ജോലി കൊടുക്കൂന്നുള്ള നിബന്ധനകള് കൂടുതലും എല്ലായിടത്തും തന്നെ എല്ലാരും വി ക്ക്ന്ന ഒരു കാര്യാണ്. ഞാന് അത് ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക്, ഒരു എന്താ ആ ഒരു ജോലിയിൽ പ്രാവീണ്യം നേടണമെങ്കിൽ ആ ആൾക്ക് അവിടെ ഒരു അവസരം കൊടുത്താലല്ലേ ആ ആൾക്ക് അവിടെ ഒരു ജോലി സാധ്യത അല്ലെങ്കിൽ അതിനൊരു പരിശീലനം കിട്ടത്തുള്ളൂ. എല്ലാരും ആ ദ്യം പരിശീലനം കിട്ടിയ ആള് വരൂ എന്ന് പറയും. പക്ഷെ ഈ തൊഴിലില്ലായ്മ കൂ കൂടുതലും വരുന്നത് ഈ പരിശീലനം എന്നൊരു ക രീതി മുന്നോ ട്ട് വെക്കുന്നതു കൊണ്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അവർക്ക് പരിശീലനം കിട്ടണെങ്കി അവര് ആ മേഖലയിൽ വന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാലേ അവർക്ക് വർഷങ്ങള്ടെ ഏഹ്, വർഷങ്ങള്ടെ പരിശീലനം കൊണ്ടേ അയ ആ ഒരു വ്യക്തി ആ ഒരു ഒര് മേഖലേല് പിടിച്ച് കേറുള്ളൂ, ജോലി നന്നായിട്ട് ആ ആൾക്ക് എന്താണ് ആ ജോലീന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു സമയം ശെരിക്കും പറഞ്ഞാല് ഇപ്പം ഏഹ് എ കൊടുക്കു ഒള്ളൂ. അതാണ് ഹ് ശരിക്കും പറഞ്ഞാ അങ്ങനൊരു സാഹചര്യത്തിൽ കൊണ്ടായിരിക്കും ചെലപ്പോ ആഹ് ഒരു മനുഷ്യന് ഒറ്റ നിമിഷത്തെ ചിന്ത കൊണ്ട് തന്റെ ഹേ കുടുംബത്തെ മൊത്തത്തിൽ ഇല്ലാതാക്കാൻ തോന്നിയത് ചെലപ്പോ ആഹ് ഒരു ഒറ്റ കാരണത്താലായിരി കാരണം പല വാതിലുകളിലും ചെന്ന് മുട്ടിക്കഴിഞ്ഞിട്ടും എഹ് പലരും തൊറക്കാതെ അല്ലെങ്കില് ഒന്നെങ്കിൽ അവരുടെ ആ ദാരിദ്ര്യ അവസ്ഥ തന്നെ ആയിരിക്കും ചെലപ്പം ഒ ആഹ് മറ്റൊരാക്ക് ഏഹ് ന്നെ അതാസ് ഏഹ് അത് സ്വീകരിക്കാൻ പറ്റാതെ വന്നത് അല്ലെങ്കില് അവരുടെ ആഹ് രൂപമായിരിക്കും. ചെലർക്ക് ചെലർക്ക് രൂപമായിരിക്കും. ചെലർക്ക് അവരുടെ നിറവായി ക്കും ചെലര അങ്ങനത്തെ രീതികളൊക്കെ ജോലികളിൽ പോലും കണ്ട് വരുന്നുണ്ട് ജോലി മേഖലകളിൽ പോലും ഇല്ലേ? ആഹ് അവരെ പൊറകോട്ട് മാറ്റി നിർത്താൻ ചെലപ്പോ അതൊരു കാരണമായേക്ക അല്ലെങ്കിൽ ഭാര്യയുടെ ഒരു ഹേ കണ്ണിന് കാഴ്ചയില്ലാത്തൊരവസ്ഥ അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം അംഗവൈകല്യം ഉള്ളവർക്ക് പിന്നെ സ സ സർക്കാര് ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഏഹ് പ്രൊ ഇപ്പം ഹേ കൊടുത്തോണ്ടിരിക്കുന്നരു സമയവാണ്. പക്ഷെ എന്ന്ട്ടും ആ ഒരു വ്യക്തിക്ക് അംഗവൈകല്യം ഉണ്ടായിട്ടും അവർക്കൊരു ജോലി കിട്ടിയില്ല. പറയ്ന്നേ തന്നെ നമുക്ക് വിഷമിക്കാനുണ്ട് കാരണം സ്വർഗേ എല്ലാ തരത്തില് ഇത്രയും വളർന്ന ഒരു കേരളം എന്ന് പറയാൻ ശരിക്കും പറഞ്ഞ ലജ്ജിക്കേണ്ട ഒരു സമയം കഴിഞ്ഞു. ഇത്രയും ദാരിദ്ര്യത്തിന്റെയും പ ട്ട്ണിയുടെ അവസ്ഥയിലേക്ക് പോയിട്ടും അവരെ രക്ഷിക്കാൻ കഴിയാതെ വരുല്ലോ ഓരോ സമൂ ത്തിലെ ഓരോ ആൾക്കാർക്കും അതിൽ പങ്കുണ്ടെന്നാണ് എൻ്റെ ഒരു ഹേ വെലയിരുത്തൽ അല്ലെ? ഹ് പിന്നെ ഇന്നത്തെ നമ്മടെ കൂ പിന്ന കൂളുകളിലെ വിദ്യാഭ്യാസം കൊടുക്കുന്ന മേഖലകളില് അവര് ആഹ് ആഹ് ആഹ് തീ ഏഹ് എന്താ അവരെ വിദ്യാഭ്യാസ് നടത്തുന്ന ആഹ് അധ്യാപകരുണ്ടല്ലോ അവര് ശരി രിക്കും പറഞ്ഞ കുടുംബങ്ങളിലേക്ക് എറങ്ങി ചെല്ലേണ്ട ഒരു ആവശ്യകത ഇവടെ ഹേ നമക്ക് തോന്നുന്നില്ലേ. എന്താണ് ചേച്ചിയുടെ അഭിപ്രായത്തിൽ എന്താണ് അതിനെ കുറിച്ച് പറയാൻള്ളെ? ഏഹ് ഒരു ഒര് സ്കൂള് അല്ലെ ഒരു ഒരു ഇന പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തില് ഹേ അവിടത്തെ ഹേം കുഞ്ഞുങ്ങൾ അവിടെ പോയി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളുകളിലെ ഏഹ് ആഹ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് അതെ ആഹ് വിദ്യാഭ്യാസ സ്ഥാപനത്തി ചെല്ലുമ്പോ അധ്യാപകർക്കുള്ള കൊർച്ച് ഹേം എന്താ പറയാ പഠി പ്പിക്കാ എന്നതിലുപരി അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് ചെല്ല അല്ലെങ്കി അവരുടെ ചോറ്റുപാത്ര നോക്കിയാ അറിയാ ചെലപ്പോ അവരുടെ ദാരിദ്രാവസ്ഥ എന്താണെന്നുള്ളത് അത് മനസ്സിലാക്കാൻ പ റ്റാതെ അധ്യാപകർക്ക് പോയ കൊറെ അവസരങ്ങളും ഉണ്ട്. അതിനെപ്പറ്റി തന്നെ പറയാള്ളേ അതിനെപ്പ
അത് ശരിയാണ് ഏ ഇപ്പോ കൊറെക്ക കൂടെ എഹ് ഏഹ് സ്കൂളില്ള്ള അധ്യാപകരെല്ലാം വീട്ടില്ക്ക് വന്ന് വീട്ടിലുള്ള അവസ്ഥ തിരിച്ചറിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോ നടക്കാർണ്ട് പക്ഷെ ഇപ്പോ ഏഹ് എന്നാൽ കൂടെ നമ്മളിപ്പോ ഇപ്പൊ സർക്കാർ സ്കൂളുകളിലാണെങ്കിൽ തന്നെ ഇപ്പൊ അവരിവിടെ ഭക്ഷണൊ കാര്യങ്ങളും എല്ലാം കൊടു ക്കുന്ന്ണ്ട് മക്കക്ക് പക്ഷെ അതൊ ക്കെ എത്രത്തോളം ഹേ കുട്ടികളത് സ്വീകരിക്ക്‌ന്ന്ണ്ട് എന്നുള്ളതൊന്നും ഇപ്പൊ നമുക്കറിയില്ല പക്ഷെ കൂടുതലായിട്ടും ഏഹ് ഇപ്പോ ഏഹ് സർക്കാര് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കുന്ന്ണ്ടെങ്കി പോലും അത് കൂടുതൽ ആളും സ്വീകരിക്കുന്നില്ല എത്ര സർക്കാര് സ്കൂളുകൾ ഉണ്ടെങ്കിലും നമ്മള് നല്ല രീതിയിലുള്ള വി ദ്യഭ്യാസം വേണംന്ന് പറഞ്ഞിട്ട് സി ബി എസ് ഇ സ്കൂളിനെ തന്നെ ഏഹ് ഏഹ് പിന്തുടരുന്ന ഒരുപാട് സമൂഹം ഇപ്പഴും ഉണ്ട് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല സർ ക്കാര് സ്കൂളിന്റെ ഒരു മേന്മ കുറവാണോ എന്തുകൊണ്ടാണ് ആളുകള് ഇങ്ങനെ ചെയ്യുന്നത് ന്ന് അറിയുന്നില്ല ഇനിയിപ്പോ ഏഹ് ദാര് ഏഹ് ദാരിദ്ര്യം ഇപ്പൊ ഒരു ഇതാണെങ്കി പോലും ഇനി എത്ര കണ്ട് ഇല്ലാത്ത ആളുകളാണെങ്കിലും സാമ്പത്തികപരായിട്ട് പിന്നൊക്കെ നിക്കുന്ന ആളുകളാണെങ്കിലും എഹ് സി ബി എസ് ഇ സ്കൂളിനെ ഏഹ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നവര് ഇന്ന് കൂടുതല് ന്നെയാണ് അതുപോലെയുള്ള സ്ഥാപനങ്ങളെ ഏഹ് അത് അവരുടേതായ ഒര് ഏഹ് എന്താന്നാ പറയാം ഒരു അവരുടേതായ ഒരു ചിന്തകളാണല്ലോ കാഴ്ചപ്പാടാണല്ലോ ഇതാണ് ശരി എന്നുള്ളത് ഔ പിന്നെ ഇപ്പൊ ഫുഡ് കാര്യം ഉം
ആഹ് എന്റെ ഒരു നിലയില് എന്റെ ഒരു നിലയിൽ നിന്ന് നോക്കുമ്പോ ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ ഏഹ് വായിക്കുമ്പോം അതായത് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് നമ്മള് സ്വ ഏഹ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അയക്കുമ്പം തന്നെ ആഹ് അവരടെ കൂട്ട നമ്മള് വന്നു കഴിയുമ്പോ അവരോട് ചോദിക്കുലോ അവരുടെ കൂട്ടുകാര അവരുടെ സ്ഥിതി എന്താണ് എന്താണ് അവർക്ക് എന്തെങ്കിലും ഇല്ലായ്മകൾ ഉണ്ടോന്നൊ കെ ഞാൻ ചോദിച്ച് ഇവിടെ അറിയാറുണ്ട് വീട്ടി വരുമ്പോ കാര്ണച്ച നമക്കുള്ളതെ കൂട്ട് കുറച്ച് പങ്ക് വെക്കാൻ ചെലപ്പോ ഈ കൂട്ടുകാർക്ക് പങ്ക് വെക്കാൻ ചെലപ്പോ അവൾടെ കാണും ആഹ് കൊച്ചിന്റെ കാണും അതായത് അത് നമ്മള് കൊടുത്തു വിടും കുറച്ചുടെ കൂടുതല് ഇപ്പൊ ഒരു ഭക്ഷണം എടുത്താൽ അതിന് ഇത് കൂട്ടുകാർ കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞ് അയിന്റെ കൂട്ടത്തില് പൊതിയായിട്ട് കുറച്ചൂടെ ഞാൻ ആഹ് കൊടുത്തു വിടാറുണ്ട് അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് മോനെ അവർക്കുണ്ടോ അല്ലെ ഇല്ലായായികയുണ്ടോ അല്ലെങ്കി അവ പെൻസിൽ ഉണ്ടോ ഹ് എഴുതാനുള്ള ഉപ സാ ഉപകരണങ്ങൾ അവര്ടെ കയ്യിലുണ്ടോ അല്ലെങ്കില് കളർഅടിക്കാനുള്ള പെൻസിലുകള് കൊച്ചിന്റെ കൈയില് ഉണ്ടാവോ അവർക്ക് ഇല്ലെങ്കില് മോന് ഇതേ കൂട്ട് രു രണ്ടെണ്ണം കൊടുക്കാ കൊടുക്കാൻ പറ്റുന്ന സാഹചര് ത്തെ മോൻ കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു വിടാറുണ്ട് ശരിക്കും പറഞ്ഞ ഒരു സമൂഹത്തില് എല്ലാ കുടുംബങ്ങളെന്നും ഇങ്ങനൊരു ഉം എന ഒരു ഒരു കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന ഒരു രീതി വരുവാണെങ്കിൽതന്നെ മ ഒത്തിരി കുഞ്ഞുങ്ങക്ക് ഇല്ലാത്തത് ഇവിടെന്ന് നമുക്കുള്ളതേ കൂട്ട് കൊടുത്തു വിട്ട് സഹായിച്ചൂടെ വരുവാണെങ്കിൽ ആഹ് ആ വ്യക്തിയേയും ആ കുടുംബത്തിലുള്ളരെം ആ കുഞ്ഞു വഴി നമു അറിയാൻ പറ്റിയേക്കും ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ഹെ തലേ ക്കുന്ന കുറേ ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കൂല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോ അതേ കൂട്ട ഒരെണ്ണം അല്ലെങ്കി രണ്ടെണ്ണം നിന്റെ അടുത്ത രണ്ട് കൂട്ടുകാർക്ക് കൊടുത്തേരെ അല്ലെങ്കി ഇല്ലാത്ത ആരെലും ഉണ്ടോ മോനെക്ക തലേ വെക്കാതെ വരുന്ന പിള്ളേരുണ്ടോ അപ്പൊ അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് കൊടുത്തു വിടാൻ പറ്റണം അപ്പ അതുപോലെ ഓരോ മാതാപിതാക്കളും ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോം ഒരു കുഞ്ഞിനല്ലേ ഒരു കുഞ്ഞിനൂടെ നമ്മടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ നടക്കാൻ പറ്റിയക്കും ഇല്ലെ ഇതുപോലെ സമൂഹത്തിൽ ഓരോ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെയും ഏ നമ്മള് കണ്ടിരിക്കുവാണെങ്കിൽ ആ കാണുന്ന വഴി നമുക്ക് അവരുടെ കുടുംബത്തിലേക്ക് കടന്നെല്ലാൻ പറ്റും. ഈ പറയുന്ന ഒരുപാട് സംഘടനകളും കാര്യങ്ങളും ഒക്കെ ഇന്നുണ്ടല്ലോ.
ആഹ് ആഹ് ആഹ് പക്ഷെ എനിക്ക് തോന്നുന്നു. ആ ചെലവരെല്ലാം ഇത് അംഗീകരിക്കുന്നുണ്ട്. ചെലവര് കൂടുതൽ ഇതിനെ പ്രാധാന്യം നൽകുന്നുണ്ട്ം എന്റെ കേസില് ഈ എന്റെ ഒരു അഭിപ്രായം പറയാണയ് ഇപ്പോമോക്ക് ആറ് വയസ്സായി. അപ്പോ മോളെ ഇപ്പോ ഞാനൊരു സ്കൂള്ല് ചേർത്ത്ട്ട്ണ്ട്. അപ്പൊ അവടെ ഫീസ് കൊടുത്തിട്ടാണ് പഠിപ്പിക്ക്ന്ന്ത്. പക്ഷെ അവര് ഫീസ് മോക്ക് പകുതിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോ അതൊക്കെ ഞമ ക്ക് അതായത് അവക്ക് ഹസ്ബൻഡ്. അതെ അതെ അതെ ഭർത്താവ് മരിച്ചിട്ട്ണ്ട് അ
ആഹ് ഉം.
മരിച്ചതാണ് ഒരു വാഹനാപകടത്തിൽ മരിക്കണ് അപ്പോ ഏഹ് ഒരു പ്ര പ്രതി സന്ധി നമ്മളിപ്പൊ നേരിട്ടൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഇപ്പൊ അമ്മയ്ക്ക് ഇ ഏഹ് എനിക്ക് പ്രത്യേകിച്ച് ഹ് ഒരു തൊഴിലുല്ല അപ്പോ അതൊക്കെ ക കണ്ടറിയാം പറ്റു എന്നും സ്ഥി
ലിള്ള സ്ഥാപനങ്ങളും ഇന്നുണ്ടെന്നുള്ള രീതിക്ക് അത് തിരിച്ചറിയുന്നുണ്ട് പക്ഷെ.
അതെ നമ്മടെപ്പൊ സമയം കഴിഞ്ഞിരിക്കുവാണേ നമ്മടെ സമയം കഴിഞ്ഞിട്ടുണ്ട്.
സീകരിക്കാ ബുദ്ധിമുട്ട് കാണിക്കും പിന്നെന്ന് പറ കഴിഞ്ഞാൽന്റെ സീഡിനെ.